ഹലോ?
ആഹ് കേക്കുന്നില്ലേ?
ആഹ് കേക്കാം കേക്കാം. എന്നാണ്ട് വിശേഷൊക്കെ?
പ്രത്യേച് ഒന്നുല്ലാ അവിടെ എന്തൊക്കെയൊണ്ട്?
ആഹ് ഇവിടതേ ആഹ് ഇവ്ടതേ ഇക്കാ വന്ന് ചായെല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴ്ത്തേക്കും മക്കള് വഴക്ക് ഒരു പൊതി ഏമ്ഹ് കടലേവായിട്ട് വന്നതാ പ്പൊ കടല അപ്പോം ഇളേവൾടെ കയ്യില് കൊടുത്ത്. ന്നിട്ട് കൊച്ച് എല്ലാവർക്കും വീതം വെച്ച് കൊടുത്ത്. അപ്പോം രണ്ടാമത്തത് നടുക്കത്തത് കൊച്ചിൻ്റയ്യിന്ന് വീണ്ടും തട്ടിപ്പറിച്ച് മേടിച്ചപ്പോ കൊച്ച് കെടന്ന് കരയാൻ തൊടങ്ങി
കൊണ്ട കൂട്തല് കൊണ്ടരാൻ പറ
അത് മ് അവര് മേടിക്കന്നല്ലായിര്ന്ന് മേടിച്ചല്ലാ കാക് ക്കാൾ ചേട്ടം മേടിച്ചപ്പോഴ്ത്തേക്കും എന്നും ഇങ്ങനാ ന്ന് പാലായ് വെച്ച് മേടിക്കുമ്പം ഒരു ഒരു പൊതി കൊടുക്കും
അഹ്
ആഹ് കൊടുക്കുമ്പോഴ്ത്തേക്ക് അനാ അത് കഴിക്കാത ആം മടീല് വെച് ച്ചോണ്ട് വന്ന് മക്കക്ക് കൊണ്ടേക്കൊട്ക്കും. അപ്പോം മക്കളിതുപോലെ വഴക്കൊണ്ടായിട്ട് പിന്നെ കിർവിച്ചെറങ്ങി പോയിയാള്. ഉംഹ് ചായ കുടിച് ച്ചില്ല. ചായ കുടിക്കാതെ പോയി ഞാൻ ഒത്തിരി വിളിചാപം പിള്ളേരേം വഴക്ക് പർഞ്ഞ്. അങ്ങനെ വഴക്ക് പറഞ്ഞപ്പോഴ്ത്തേക്ക് ഇളേത് കെടന്നൊറങ്ങുവ്യേം ചെയ്ത്.
അതേല്ലേ
ആ ഹ് ഞാ ഒത്തിരി വഴക്കറഞ്ഞ് ഇപ്പള്ളാർക്കറിയാവുന്ന്യാ ഇങ്ങന വരുമ്പോഴ്ത്തേക്കും കരഞ്ഞഴിഞ്ഞാഴ്ഞ്ഞാ ആഹ് ദേഷ്യവാ ഞാൻ പറഞ്ഞ് നിങ്ങക്ക് അറയത്തില്ലെ നിങ്ങളെന്തിനാ കരഞ്ഞത് നിങ്ങക്ക് തന്നലെ ല്ലേ വഴക്ക്ണ്ടാക്കാതെ ഇരിക്ക് എന്നിട്ട് പറഞ്ഞു താഴെ കണ്ടിട്ട് പോലും കൊടുക്കാതെ നിങ്ങക്ക് വേണ്ടി കൊണ്ടുവന്നതാ എന്നിട്ടിങ്ങനെ വഴക്കൊണ്ടാക്കാതേന്ന് കുറേ പറഞ്ഞിട്ടും പിള്ളേര് കേട്ടില്ല അപ്പോ ശ്. ഷ്ട്ടപ്പെട്ടില്ല പാടേറിങ്ങിപ്പൊയ്
ആന്ന് അവര് ശീണിച്ച് അവശ്യായ് വരുന്നല്ലേല്ലേ
ആഹ് മട്ത്ത് ഞാൻ നൂറ് വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ പിള്ളേരോട് പറഞ്ഞ് ഇത്രേ വായ പിള്ളേരെ മക്കളല്ലേ മക്കക്ക് മനസ്സിലാക്കാനൊള്ള ബോധവും വിവരോണ്ട്
ഉം തന്നെ
ട്ട് ഫോം വിളിച്ചേക്ക്ന്ന് വാന്നും പറഞ്ഞ് പിന്നെ വരുവോ
ഇല്ല
ആഹ് ഫോൺ കട്ടാക്കീട്ട് പാടേ പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാന് പറഞ്ഞ് ഞാൻ വിളിക്കേയില്ല ഒന്നുവില്ല ഇന്നി നിങ്ങള് ഒറങ്ങാൻ കാത്തിരിക്കും വരാന് ഒറങ്ങാതെ വരിഗില്ല എന്നൊന്ന് ഞാൻ പറയുകയും ചെയ്തു
ആഹ് കൃഷിയെക്കൊണ്ടാപ്പം അവ്ടെ കൃഷി കൃഷിയെക്കെ ചെയ്യാറുണ്ടൊ കൃഷിയൊക്കെ ഉണ്ടോ
കൃഷി ഏ ഇവിടെ ചെയ്യാറില്ല ചേട്ടന്റെ ചേട്ട ട്ടത്തി ചെയ്യും അവ്ടെ എന്താ ഒരുവിധം എല്ലാം തന്നെ ഉണ്ട് ആദ്യക്കെ ആക്കുമ്പോഴ്ത്തേക്കും തരുവായിരുന്ന് ഇപ്പം പച്ചക്കറി വെയിലും ഒക്കെ നല്ല കൂടിയപ്പഴ്ത്തേക്കും മൊളകക്കെ പോയാര്ന്ന് കരിഞ്ഞു പോയാര്ന്ന്
ആൺല്ലേ
ആ ഇപ്പം ഡ്രാഗൻ ഡ്രാഗൻ ഫ്രൂട്ടില്ലേ
ആഹ
ഡ്രാഗൺ ഫ്രൂട്ട് കായായി നിപ്പുണ്ട്
പിടിച്ച മഴയാവുമ്പോ പൂചാടി പോവൂലെ ക്കാ അങ്ങനെ വെയില് വന്നേക്കണേ
ആ അത് മഴ കാരണം ഞാൻ ഇപ്പം ഒരാഴ്ചയയി കണ്ടിട്ട് ആ സമയത്തു ണ്ടായിരുന്നു ഇഞ്ഞ് അത് കഴിഞ്ഞിട്ടുള്ള ഞാൻ കണ്ടില്ല
ഇവിടെയും ട്രാഗൺ ഫ്രൂട്ടുണ്ട് ഉണ്ടാക്കി പക്ഷേ അതിങ്ങനെ പൂവായിട്ട് ങ്ങനെ വന്നേക്കുണു ഈ മഴവാ പിടിക്കൂല പൊഴിഞ്ഞു പോകും
അതെയാ ആ അതെ
ഈ സമയ മഴസമയത്ത് ആ പൂവ് കൂടുതും പൂവ്ണ്ടായി നിക്കുന്നതാണ്
അതെയാ
മൂന്നണ്ണംണ്ടായി വരാൻ അടുത്ത പൂവിട്ട് നിക്കുണു നറച്ചും പൂവന്നായിരുന്നു പക്ഷെ മഴയപ്പം ആ കഴിഞ്ഞറാസത്തെ മഴയ്ക്ക് പോയി കൊർച്ചീസം മുമ്പൊരു മഴയില്ലായിരുന്നൊ ആ മഴക്ക് കൊറെ ചാടിപ്പോയി
ആഹ ഈ അയിന്റെ കമ്പിന്റെ സൈഡികൂടെല്ലേ കമ്പല്ല
മുള്ളിൻ്റെ ആ മുള്ള് അതല്ലാ പഴറ
ആഹ അടെയും പൂവായിട്ട് നിക്കുന്നത് കണ്ട് അല്ല പൂവായിട്ടല്ല കായായിട്ട്
ആഹ ആഹ ആഹ ആഹ
അത് അത് കഴിഞ്ഞിട്ടാ മഴ പെയ്തത് ഞാൻ മഴയ്ക്ക് മുമ്പാ കണ്ടത് ആഹ ഇനി മഴ പെയ്തിട്ട് എങ്ങനെയാെന്ന് നിക്കറിയത്തില്ല
ഉം ഇപ്പൊണ്ടാക്കുന്നതക്കെ കൊഴിഞ്ഞു പോയേ ങ്ങാടത് നിപ്പുണ്ട് ഒരു പൂങ്ങനെ പൂ വിടരാൻ വേണ്ടിയിട്ട് ങ്ങനെ വരുന്നുണ്ട് ഇ രണ്ടിസായിട്ട് വെയിലായേണ്ട് ചിലപ്പം നിക്കൂന്ന് തോന്നുണു രാത്രിയിലാ വിരിയണത് നല്ല ശില പൂ കാണാൻ
അതേയല്ലേ
രാവിലെ ആവുമ്പം കൂമ്പി പോകും ആ സന്ധ്യ ചെയ്യുമ്പം വിരിയും നല്ല ശ്ശെരാ കാണാന്
ആഹ് പകല്ത് വിരിഞ്ഞാ അഹ് കാണത്തില്ലേ അല്ല രാത്രി വിരിഞ്ഞാലും രാവിൽത്തേക് കാണത്തില്ലേന്ന്
കാണുലാ രാവിലെ
അതെല്ലേ
ആഹ് പ്പൊ നിഷാഗന്ധിഒക്കേ നിശാഗന്ധി ക്കെ വിരിഞ്ഞലുണ്ടല്ലോ രാത്രി നല്ല കാറ്റ്ണ്ട് ആഹ് രാവിലെ ആവുമ്പം കുങ്ങി പോകൂലേ എന്ന് പറഞ്ഞ അതെ അതുപോലെയ ആഹ്
ആഹ് ആഹ് എങ്കിലീ ഡ്രാഗനൊന്നും പണ്ടൊന്നും ഇല്ലായിരുന്നല്ലേ
ആഹ് ഇപ്പയാണ് എല്ലാട്തൂടിം ഇതന്നെ എൽ തൊക്കെ കളറിലുണ്ട് വെള്ളൊണ്ട് മഞ്ഞൊണ്ട് ആഹ് റോസ് കളർ ആ പുറം മഞ്ഞള്ളെന്തുവാ
ആഹ് അത് ഞാൻ കണ്ടിട്ടില്ല
ആഹ് അതുണ്ട് റോസ് കളറുണ്ട് മൂന്ന് കളറങ്ങാണ്ടോണ്ട്
അതെ ല്ലെ ഞാന് അകം വെള്ളയിലും മറ്റേ എന്നാ ആ ഹ് മജന്താ നല്ല മജന്താ
ആഹ് ആഹ് ആഹ് അതാ ഈ മഞ്ഞേടെ അകം ആ കം മുഴുവൻ മഞ്ഞെടെ പ്പൊ പുറം മഞ്ഞ നിറത്തിലൊണ്ടല്ലോ
ആഹ് ആഹ് ആഹ് പുറം മഞ്ഞ ഞാൻ കണ്ടിട്ടില്ല
ആഹ് അത്
ആ റോസ് കളർ മാത്രേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് പൂവിടുമ്പം ഒക്കെ പൂവിൻ്റെ കായ് കാചെറുതിലെ തന്നെ അകം ഏത് കളറാണ് നമുക്ക് മക്ക് മനസ്സിലാകാം പാത്തിന് കഴിഞ്ഞിസം ഞാനൊരു വീഡിയോ കണ്ടായിര്ന്ന്
ആഹ് മറ്റെ കുഞ്ഞ്മുല്ല് മൊളിച്ചവശ്യം ഇങ്ങനെ ഇല പറിക്കനകുതിച്ച് ഓപ്പ്റം വരുന്നക്കെ പറഞ്ഞല്ലേ
ആഹ് എന്തോ യാ എന്തോ ഇച്ചിരി കളറ് വ്യത്യാസവോണ്ടെന്നെലയുടെ തുമ്പരിഞ്ഞൊ
അത് ഞാനും കണ്ടായിരുന്നു.
ആഹ് ശരിയായിരിക്കും അത്. ആഹ് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് വീഡിയോക്കെ ചെയ്യുമ്പോഴത്തേക്കും അല്ലേ.
അം ഇതിന്റെഅത്ത്ന്ന് ചെറിയ മൊട്ട് വന്നൊണ്ടിരിക്കണം എല്ലതും അത മഴയാവുമ്പോ ഇടയ്ക്ക് വെച്ച് മുഴത്ത് മൊട്ട്ആയായിരുന്നു പക്ഷെ മഴയായിപ്പോ എല്ലാം തും പൊഴിഞ്ഞു പോയി ഇപ്പം വീണ്ടും. പ്പോം മൊട്ടിട്ട് വന്ന്ണ്ട്.
അവിടെ വളൊക്കെ ചേർക്കൊ ഇടുവോ
വളം നമ്മള് ഈ എന്നാ പച്ചക്കറി വേസ്റ്റ്നയൊക്കെ കൊണ്ട് ബക്കറ്റ് ഇട്ട്ട്ട് അതിന്റെ ചെ ചെറ എ എടുത്ത്. ഊറ്റി ക്കൊടുക്കും അല്ലാതെ പ്രത്യേകിച്ച് വളമൊന്നും നമ്മള് മാങ്ങി ഇടുന്നില്ല.
അതെല്ലേ ഇവിടെ ഇവര് എന്താ വളവൊക്കെ വാങ്ങി ഇടാറുണ്ട് പക്ഷെ എന്ത് വളവാന്ന് എനിക്കറിയാൻ പാടില്ല. വളവിട്ട് കൊടുക്കും.
ആഹ് നമ്മടെ കൃഷി ഓഫീസറെക്കെ ആട്ട് ബന്ധം വേണംവളം മ്പോയി മേടക്കണെങ്കില്. നമുക്ക് എവിടെയാന്ന് പോലും അറിയാൻ പാടില്ല ഇവിടെയ്
അതെല്ലേ ഇത് ഇവിടെ നാ ആഹ് ഇപ്പൊ കൃഷി അങ്ങനെ ചെയ്യുന്നവരില്ലല്ലോ അപ്പൊ കൃഷി ചെയ്യുന്നേയ്ന് ഹ് അവാർഡൊക്കെ കിട്ടിയായിരുന്നു.
ല്ലെ ആഹ് എങ്ങനെ എല്ലാത്തരം പച്ചക്കറി യൊണ്ടായിര്ന്നോ
ആഹ് വെണ്ട കോവല് വഴുതന ഏഹ് ഉം പച്ചമുളക് തക്കാളി പിന്നെ എന്നാ
മച്ചു ങ്ങന്നെ പല ഐറ്റങ്ങളും ഉണ്ടല്ലോ എഹ് ഇഹ് ഇ ഇപ്പൊ മോളിലോട്ട് ഇക്കുന്നുണ്ട് താഴെത്തേക്ക് രിക്കുന്നൊണ്ട് കാട് വ്യത്യാസം ഉള്ളെ ണ്ട് അല്ലെ
മൊളക് തന്നെ ഒത്തിരി ഉണ്ടായിരുന്നു. ക്യാപ്സിക്കോ ഉണ്ടായിര്ന്നു കുക്കുംബർ ഉണ്ടായിര്ന്നു.
ആ ഇവിടെയും ചക്കി ഉണ്ടായിട്ടാ ഒരു മൂന്നാലാം ഞ്ചണ്ണം ഉണ്ടായത്. അത് നമ്മള് മേടിക്കിന് ആ് മേടിക്കുന്ന പ്ലാസ്റ്റിക്ക് നമ്മള് ഈ ഫ്രിഡ്ജിൽ ഇന്ന് ഇങ്ങന ചുരുങ്ങി ക്ക്ണില്ലെ ചുമ നിറവായിട്ട് അതിനെക്കൊണ്ട് ചുമ്മാ ഒരു ബോക്സിലേക്കണ്ട് മണ്ണിലേക്കൊണ്ട് ഇട്ടള്ളൂ ചുമ്മാ. എല്ലാം മുളച്ചു എല്ലാം മുളച്ച് വന്നു അങ്ങനെ ഫസ്റ്റ് ഇവിടെ ഉണ്ടായി പച്ച
ആഹ ശരിക്കും പറഞ്ഞാ അതിന്റെ എന്താ കുരു ഇട്ടാലും ആ
ആ ആ മൂത്ത് വരുവാണെങ്കിൽ കഴിക്കും.
വീട്ടിൽ എൻറെ വീട്ടില് എൻറെ ഉമ്മച്ചിക്ക് ഇഷ്ടവാ ഇങ്ങനെ കൃഷി ചെയ്യുന്നത് അപ്പം ഈയിടയ്ക്ക്തോ ഹോട്ടലിന്ന് അവര് എവിടെയ പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് അവര് ഹോട്ടലിന്ന് കയറി ബൊറോട്ടെയും ചില്ലി ചിക്കനും കഴിച്ചു. ചില്ലി ചിക്കൻ ആദ്യമായിട്ട് കഴിക്കുന്നത് കൊണ്ട് ആൾക്ക് ഇഷ്ടപ്പെട്ട്. അതിന്റെ അകത്ത് മറ്റേ ക്യാപ്സിക്കോ ഉണ്ടല്ലോ ക്യാപ്സിക്കോ നന്നാ ഈ ചതുരക്കട്ട പോലെ ആ മുറിച്ചിടുല്ലോ എന്നിട്ട് ആ എന്നിട്ട് അവര് എന്താ പിന്നെ ചിക്കൻ മേടിച്ച് ക്യാപ്സിക്കവും ആ അതെ എല്ലാം വാങ്ങി ഇങ്ങനെ രണ്ടോ മൂന്നോ വെട്ടോ അതുപോലെ ഉണ്ടാക്കി അത് ഇഷ്ടപ്പെടുകയും ചെയ്ത് എന്നിട്ട് ട്ട് പറഞ്ഞ് ക്യാപ്സിക്കത്തിൻ്റെ ഒരു തൈ മേടിച്ചത് ആ തൈ മേടിച്ച് ഉണ്ടാകുമെങ്കിൽ നോക്കട്ടെ ഈ ഇത് കടയിൽന്ന് വാങ്ങണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ വീട്ടില എന്റെ പാപ്പാ പറഞ്ഞു ഏയ് അതൊന്നും ഇവിടെ നമ്മുടെ ഇവിടെന്നും ഉണ്ടാക്ക ഉണ്ടാകത്തൊന്നുമല്ല അതൊക്കെ ആ വേറെ വെളിയിൽണ്ടായിട്ട് അവർ
ഇവിടെ മൂന്നാാലെണ്ണം ഒത്തിരി തൈ്യ ഉണ്ടായിരുന്നു തയ്യെല്ലാം വെച്ചേക്കണോ ആ മൂന്നാാലെ എണ്ണത്തിന്റെ കായ ഉണ്ടായി നമ്മൾ പറിച്ച് ഉപയോഗിക്കുകയും ചെയ്ത്. പ്പയിഡീസക്കെണ്ടാക്കാൻ നേരത്ത് എടുത്തു ഇവടെ അന്നിട്ട്.
ആഹ് ആഹ് ഇവടെ എന്താ ഫ്രൈഡ് റൈസണ്ടാക്കാന്നുപറഞ്ഞൊരണം മേടിച്ചിട്ട് പകുതി എടുത്തിട്ട് ദേ
ന്നി ഫ്രിഡ്ജിരുന്നാ നമ്മളൊണങ്ങിയൊണങ്ങി ഒണങ്ങി വന്നോ ആഹ് അതിനെ കൊണ്ടോയി മണ്ണികൊണ്ടെ വെച്ചതോള്ളൂ ഒണ്ടായത് അല്ലാതെ വേറെ മേടി തയ്യൊന്നും മേടിച്ചല്ല.
അതേലാ ഇനി എങ്കി വിളിക്കുമ്പ അങ്ങനെയാണെലും പറയാ അങ്ങ ത്തൊര് കുഴികൊത്തിണ്ടെങ്കിലുവേ അയിൻ്റ വിത്ത് അരിയേ
ആഹ് ആഹ്
അരിയാണേലും ഇട്ടലോണ്ടാവൂലോ അപ്പം അവര് പറഞ്ഞു ഒണ്ടാക ത്തില്ലാന്ന് അപ്പ ഞാൻ പറഞ്ഞ് ഒണ്ടാകും നമ്മടെവിടെ ഒണ്ടാകുന്നു പറിഞ്ഞിട്ട് എന്തേയ്താ സമ്മേയ് റ്റള് ഇല്ലാടി അതൊന്നു ഒണ്ടാകത്തില്ല ആം പറഞ്ഞ് ഉണ്ടാകും അയിന്റെ ഒരു തൈ മേടിച്ച് വെക്കണന്നും പറഞ്ഞൊണ്ടിരിക്കാരുന്നു അതാ ഞാൻ ഇപ്പോ അത് പറഞ്ഞത്. ന്നിട്ട് വാ തൈ വാങ്ങീല വാങ്ങണന്നും പറഞ്ഞോണ്ടിരി
ആഹ് ആഹ് വെച്ചത് വീട്ടിലെ എന്തായി? നമ്മള് പിന്നന്നെ പ പരിചരിക്കാൻ പോകാൻ ട്ടുണ്ടാവില്ല നമുക്ക് വളൊന്നു ഇല്ലല്ലോ ഇട്ട് കൊടുക്കാന്. തൈ നിപ്പൊണ്ടിപ്പഴും ഉം.
ഈ മുൻസിപ്പാലിറ്റിന്നവടെ ഈ മറ്റേ നമ്മടെ ജൈവവള ഒണ്ടാക്കുന്ന ആഹ് ഇത് മറ്റേ ഒരു ഉം ഇതുപോലെ പെട്ടി പോലെ എന്താ അതിന് പറയുന്നെ ഒരു പച്ചക്കളറില്ള്ളെ മൂന്ന് തട്ട് ട്ട് തട്ടായിട്ട് ഒർണ്ണം ഒർണ്ണം നറഞ്ഞ് കഴിയ്മ്പേഴ്‌ത്തേക്ക്‌ അയിന്റെ പൊക്കത്ത് അടുത്ത തട്ട് വെക്കാ അത് കഴിയുമ്പ അയിൻ്റെ പൊക്കത്ത് അയിന്റെ അടുത്ത തട്ട് വെയ്ക്കാം അങ്ങനെ
മാത്ര എത്ര നാളായോ മതിയോ ഇങ്ങന കിട്ടണോണ്ടറിയാൻ പാടില്ലവടെ.
ആ ഇവിടെയക്കെ മുൻസിപ്പാലിറ്റിന്ന് ഓരോ വാർഡ് വെച്ചിട്ടാണ് കിട്ടുന്നെ ആദ്യം അവടത്തെ വാർഡിനാരുന്നു അങ്ങനെ വീട്ടി കിട്ടി നല്ല സാധനട്ടോ ഞാന്നിട്ട് പറഞ്ഞു ഇവത്തെ വാർഡിന് വരുമ്പഴ്ത്തേക്കും ന്നിട്ട് എന്നോട് പ്രത്യേകം പറഞ്ഞ് എടി ഇവട ത്ത വാഡിനു
പൈസ കൊടുക്കണോ അയിന് പൈസ വേണ്ട മുൻസിപ്പാലിറ്റി മേടിക്കൻ പൈസവേണ്ട
ആഹ് പൈസ ഒണ്ട് നാന്നൂറുവ അയിന് നമ്മടെ ആധാർ കാർഡിന്റെ കോപ്പിയും കൊട് കൊടുത്തിട്ട് ആഹ് പക്ഷെ നാന്നൂറുവയ്ക്ക് ആഹ് സാനം എന്താണേലും വെളീന്ന് കിട്ടത്തില്ല. ഞാൻ സാധനം കണ്ട് പിന്ന ഒരു ചാക്ക് ചകിരിച്ചോറും.
ആഹ്
ഒരു കൂടല്ല ഒരു കൂടല്ല ഒര് ചാക്ക്.
ആഹ്
അപ്പ നല്ലേയല്ലേ
കമ്പോസ്റ്റ്ന്നെയാണോ ഇത് അതോ
ഇത് എന്നിട്ട് എന്താ എല്ലാ സാനോം നമ്മടെ മീനക്കെ കഴുക്ന്ന മീന്റെ തലയും ആഹ് വെള്ളൊഴിക്കരുത് വെള്ളം മാത്രം ഒഴി ക്കാതെ ബാക്കി എല്ലാ സാധനോം ഇടാം നമ്മടെ ഫുഡിൻ്റെ ഫുഡ് ബാക്കി വന്നേയ്ന്റെ അത് ബാ ക്കിടാം പക്ഷെ ഫുഡ് ബാ ക്കി വന്നത് ഉമ്മച്ചി അങ്ങനെ കാരണം അവടങ്ങനെ കറക്റ്റ് ആയിട്ടക്കെ കളയാൻ പാത്തിനെ ഫുഡ് വേസ്റ്റാക്കുന്നത് ദോഷല്ലേ അങ്ങനെ കളയാതെ അതുകൊണ്ട് അത് ഇടത്തില്ല ബാക്കി എല്ലാ വേസ്റ്റുകളും ചായക്കെ വെച്ച് കഴിഞ്ഞിട്ട് ചായേടെ മട്ട് ഇങ്ങനെ അരിപ്പ് പ്പേ തന്നെ ഊർന്നു പോയിട്ട് അയിന്റെ വെള്ളവെല്ലാം ഊർ വുടുന്ന് പോയി കെഴിഞ്ഞിട്ട് അതുകൊണ്ടേ കൊട്ത്തീടും അയിനായിട്ടൊരു പാത്രം ച്ചേക്കുവാ ഏതാ മറ്റേ സവോളത്തൊലിയും ഉള്ളിത്തൊലിയും ഈ ചായ തേയിലമട്ടും എല്ലാം കൂടെ കൊണ്ടേ ഒന്നിച്ചു കൊണ്ടേ ഒരു നേരം കൊണ്ട് അയിന്റാത്തോട്ടിടും.
ആഹ് അതെന്തേയ്ന്നച്ച ചുമ്മ എല്ലാം കൂടെട്ട് ബക്കറ്റെടുത്തിട്ട് ഏതേം ചോട്ടിക്കൂടെ ഒരൂസം ഇടും.
എന്നിട്ട് ഒരെ ഒരെണ്ണം നെറയുമ്പഴത്തേ ക്കും ഒരെണ്ണ പറയുമ്പം അടുത്തത് അതിന്റെ പൊക്കത്ത് തന്നെ വെച്ചിട്ടും അടപ്പൂണ്ട്
അതല്ലേ അപ്പൊ കൊഴപ്പോല്ല
ആഹ് കോഴികളുണ്ടെങ്കില് അത് ആഹ് ഇവിടെ നാത്തൂൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് കോഴികൾ ഉണ്ടെങ്കില് അയ്ന്റെ അകത്തുണ്ടാകുന്ന ലാർവകള് കോഴികൾക്ക് തീറ്റ ആയിട്ട് കൊടുത്താ കോഴികൾക്ക് നല്ല വളർച്ച ഉണ്ടാ
ആഹ് അങ്ങനെ ആഹ് പല ഗുണവുണ്ട് അപ്പം ഇവ് ഇവടെ ക്കെ ഈ വാഡിലൊക്കെ വരുവാണെങ്കി കൊടുക്കണന്ന് ഓർത്തോണ്ടിരിക്കുവ നാനൂറ് രൂപ നോക്ക
ആഹ് നല്ലതല്ലേ നമുക്ക് ആഹ് വേസ്റ്റുകളും അഹ് അല്ല വേസ് നമുക്ക് ആകൂല അപ്പൊ നമുക്ക് കൃഷി ചെയ്യാനും തോന്നും കാൻഡി ബാഗ് മേടിച്ചാലും നമുക്ക് ഇഷ്ടംമാരി കൃഷി ചെയ്യാലോ
എന്തെങ്കിലോക്കെ ഇത്ത്ന്റെയൊക്കെ ചോട്ടി കുടി ഇടണോങ്കിലും ഇട
ഒന്നുല്ലേലും പറ്റുമ്പളേലും ഒന്ന് നമ്മക്ക് ഓടിട്ട്
ആഹ് എന്നാ ആയിക്കോട്ടെട്ടാ